ഹലോ കേക്കില്ലാ ആഹ് കേക്കില്ലേ ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട് ഉം എന്താ ഏഹ് ബിസി ആണോ?
ആഹ് ചെറിയൊരു ബിസി ആയിരുന്നു ആഹ് ചെറിയ ബിസി ആയിരുന്നു ബിസി
ബലിപെരുന്നാള് ആഹ് ബലിപെരുന്നാളൊക്കൊ ആയിലേ ഡ്രെസ്സൊക്കെ എടുത്തോ?
ആഹ് ബലിപ്പെര്ന്നാളൊക്കെ ആയി ഡ്രസ്സൊക്കെ എട്ത്തില്ലാ എട് ക്കാൻ പോണം ഡ്രസ്സ് എടുക്കാൻ പോണം ഉം ഇപ്പം ഇപ്പൊക്കെ ഷോപ്പിലൊക്കെ തെരക്കുകളായിക്കൊണ്ടിരിക്കാണ്
ശോപ്പ് ആഹ് നല്ല തെരക്കായി തൊടങ്ങീന് ഇതുവരെ ഇന്ന് ഷോപ്പില് വല്ലാ തെരക്കിലായിരുന്നു ഇല്ലാ ഞാൻ പോയി നോക്ക് ക്കിയിരുന്നു ഷോപ്പില് അപ്പം ആഹ് ആഹ് അധികം തെരക്കൊന്നുല്ലാ ഇനി രണ്ടു ദിവസം കൊണ്ട് ഏതാലും എന്ത്‌ ചെയ്യും തെരക്കാവും
ഉം ഉം ഉം അതെ അതെ ഷോപ്പിലും ഫേൻസിലൊക്കെ ഉം
ഓ ഓ ഓലെ ടൈമാണ് ഇപ്പം ഷോ ഫാൻസിക്കാരേം ഷോപ്പുകാരേം ടൈമാണ് ഓൽക്ക്
ആഹ് ആഹ് അതെ അതെ അതെ
പൈസ കിട്ടണ ഒരു സമയാണ് അല്ലാത്ത സമയത്ത് ഈച്ചനെ ആട്ടി കുത്തർക്കലെന്നെയല്ലേ ഓൽക്ക്
ആഹ് അതെ അതെ അതെ ഉം ഇപ്പൊ പുതിയൊരു ഫാൻസി വന്ന്ണല്ലോ അരിക്കോട് പേള് നല്ലെ
അത്യാവശ്യം എല്ലാര്ക്കും എടുക്കാനും നല്ല സൗകര്യള്ള ഒരു നല്ലൊരു ബിൽഡിംങ്ങാണ് ഉം ഉം
പിന്നെ ഏത് ടൈ ഏത് ആഹ് ഒരുപാട് ഐറ്റംസ് പല പല മോഡലുകളൊക്കെ എത്തീന് ഇപ്പത്തെ ട്രെൻഡ് ഏതാണാവോല്ലെ ഡ്രസ്സില് എന്തെ കേൾവി പെട്ടീണോ
ഉം ഇല്ലാ കിട്ടീല്ലാ
ആഹ് ഇന്റെ അനിയത്തി പറഞ്ഞു എന്താ ചാർലിയോ എന്തോ പറഞ്ഞ് കേട്ട്ണ് ഓക്കെന്താ സംഗതി എന്താന്ന് അറിയില്ലാ അങ്ങനെ പറേണ കേട്ടു ചാർലി എന്തൊന്ന് പറഞ്ഞു ഡ്രസ്സിന്റെ കൂട്ടത്തില് ഒരുപാട് ഐറ്റം ഡ്രസ്സ് ഇണ്ടല്ലോ
ഇണ്ട്ലെ അതെ അതെ അതെ ശരിയാണ്
ഏത സെലക്ട് ചെയ്യണ്ട എന്നുള്ള ത അറീല കൺഫ്യൂഷൻ ആണ് പല പല പാന്റും ടോപ്പും ആയിട്ടാണ് ഇപ്പ എല്ലാരും യൂസ്ചെയ്യ അതാവുമ്പോ എല്ലാട്ത്തക്കും ഇടാലോ ഫംഗ്ഷനാലുംടാ പിന്നെ ന്നെ സാധാണി യൂസ് ചെയ്യാ വിടെക്കെ പോമ്പോളും ഇടാ ക്കോരു കംഫേട്ടാണ് പ്യാന്റും ഷേർട്ടുവായിട്ട്
ഉം ഉം
പിന്നെ ചുരുദാറുകളാണ് എങ്ങനെ പാർട്ടി വെയരായിറ്റും
ആഹ് ചുരിദാറ് പാർട്ടിവേർ ആമ്പോ എല്ലോടുത്തും രണ്ടാ -
ഉം എങ്ങോട്ടുംടം ഞാന്പ്പഴും പോകുമ്പോ പാറ്റിവേർന്നാക്കാ ഫസ്റ്റ് ആഹ് ഫ്രോക്കുമോ ആ ഫ്രോക്കൊണ്ട് നിക്കാദ്യം ഫ്രോക്കായിരുന്നു ഇഷ്ടം ഇപ്പന്തായാലും ചെല്ലുബന്നെ പാർട്ടി വെയർ ക്കാണ്ട് ചെല്ലും എന്നിട്ടായിന്ന് എന്തെ ഏത് പറ്റൂല ന്നിട്ട് പിന്നെ അയിനെ ഫ്രോക്കുമോ കോലെയിന് സാധാ എന്താ കോട്ടൻ ചുരിദാർമ്മക്കട് പോരൂ കോട്ടൺ ചുരിദാറാന്തായ്യാന്നെ കോട്ടണന്റെഅമ്മേ എപ്പഴും കംഫോട്ടാണല്ലോഡാനെ-
ആഹ് അതെ അതെ അത് എത് കാലാവസ്ഥതേലും കോട്ടന് ആ കോട്ടനെത് കാലാവസ്ഥയിലും ഇടാം ഉം അതെഅതെ
ആഹ് ഏത് കാലാവസ്ഥതേലോ ഇടും ചെയ്യാ പിന്നെ നമ്മക്ക് എവിടെക്ക്യോ പോവുമ്പളും ഇടാ അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു പുതുമ നഷ്ടപ്പെട്ട് നമ്മക്കെന്തെയ്യും അത് വീട്ടന്ന് യൂസെയ്യെ ചെയ്യ ബുദ്ധിമുട്ടില്ല ബാക്കിള്ള പാ- ട്ടിവേറെക്കായാല് ചോല് ഒട്ക്കേ പോമ്പോ മാത്രടാ പറ്റുള്ളൂ വീട്ടിക്ക് എത്തുമ്പോത്തത് അത് ഒഴിവാക്കണം നമ്മക്ക് അത് പിന്നെ അത എന്തെയും ആഹ് വേസ്റ്റയി പോവാണ് നമ്മള് വീട്ടന്ന് യൂസ്സേയ്ല്ല ഉപയോഗിച്ച് മുതലാക്കാൻ കഴിയില്ല നമ്മക്ക് ആഹ് ഒരു ബുദ്ധിമുട്ടൊണ്ട്
ഉം
ബോയിസ്സ്ന്നെ ഇതൊന്നും വിഷയല്ലല്ലോ അ- ഒരു പ്യാന്റും ഷേർട്ടും അല്ലെ ടീ ഷേർട്ട് ലുങ്കിയോ അല്ലെ തുണിയ- അവർത് കഴിഞ്ഞു ഗേൾസിനാണ് പിന്നെ കൊറേ ഡ്രസ്സുകളും പല ഐറ്റംസ് സുള്ളത് ഇപ്പം ട്രെൻന്റെതേതാന്ന് എനക്കറിയില്ലല്ലേ
ആഹ് അതെ അതെ അതെ അതെ ഒൽക്ക് നല്ല റൈറ്റ് ഇണ്ടാവും പിന്നെതെ പിന്നെ ചെക്കമാരതാണേലും പക്ഷെ കാണാനോന്നും വല്യ ഭംഗിണ്ടാവില്ല അമ്മലത് റൈറ്റ്ണ്ടാലും കാണാ ഭംഗി ണ്ട്
ആഹ് ഓല ആ ഓല ക്ലോത്തിന്റെ ഇതിവേര ഇന്തിനാണ് വില ഉം നമ്മൾ തയ്നുള്ള ബേസ്സ് - സ്റ്റോണോ അല്ലെങ്കിൽ ആൻവാർക്കോ എന്നൊക്കെയാണ് അയിന്റെ പൈ- കൂടുന്നത് കാണാൻ സിമ്പിൾ ആയിരിക്കും സാധനം ഷാൻവർ ക്കിലും നല്ല വ്യത്യാസങ്ങള് വേരും ഇപ്പരു ഡ്രസ്സ് എടുക്കാൻ രണ്ടായിര- മൂവായിരം അല്ലാതെ ഒരു ഷോപ്പില് പോവാൻ പറ്റൂല്ലല്ലോ
അതെഅതെ എന്തരാ ഉം പ്പോ പലേ ഫുള്ള് തോനെ കളർ ഫുള്ളാല്ലേ കളർലെ ഉം നല്ല കളർ കളറ അതെതെ ആഹ്
കണ്ട വിട്ടുന്ന് നോക്കിയാതന്നെ അവരെ- കാണാൻ കയ്യും പേസ്റ്റൊക്കെ അത് പൗട്ടാവലൊടങ്ങിണ് പണ്ട് ഏതും കല്യാണത്തിന് വെരെ പേസ്റ്റ് കളറായിരുന്നു നല്ലെ ഷെയ്ഡിയായിട്ട നല്ലെ കളേ‌സ് ണ്ടായിന് എത്ര ഇട്ടാലും ഇതൊരെ വട്ടിട്ടാ പിന്നെ മറ്റ് - റ്റൊരു ഫംഗ്ഷൻ ഇടാൻ കയ്യാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളായി മാറി
ഉം അങ്ങനെണിപ്പോ ഉം ഓരോ കല്യാത്തിനും ഓരോന്നാണ് എല്ലാർക്കും വെറൈറ്റി ആവണം ന്ന്ള്ളതാണ്
ആ വെറൈറ്റി ആണോ ഓരിട്ട ഇട്ടത് പിന്നെ കാണാൻ പ - റ്റാന്ന് ന്ന്ള്ളതാണ് ഡ്രസ്സ് കാര്ണം ഓരോ ഇടൽനോരോ ഫോട്ടോ ട് ക്കുമ്മള് പിന്നെ ഇതാ ഫോട്ടോട് ഫോട്ടോത്തിട്ത്തിണ് അതുകൊണ്ട് ആ ആ അപ്പം ആ എല്ലാർക്കാ ചോദ്യണ്ടാവും ന്നെ ഡ്രസ്സ് സ്സ്ട്ക്കുമ്പോ എപ്പഴും ഡാർക്ക്ക്കാന്നാലെന്താണ് ഷെയ്ട് കളറൊക്കെ എടുത്താ എപ്പെയും ടും ബ് യൂസെയ്യാ ഡാർക്ക്ട്ത്ത ന്തെയ്യും പെട്ടെന്ന് നമ്മള് യൂസെയ്താ തിരിച്ചറിയാനും കയ്യും നമ്മക്ക് എപ്പ ഇടാൻ നമ്മക്കെന്നെ മടിയായിരിക്കും അപ്പം നൈ റ്റ് കളറ്ട്ത്താപ്പ എപ്പയും നമ്മക്ക് യൂസെയ്യാ അങ്ങനൊരു പ്രത്യേകതണ്ട് ഡ്രസ്സിന്
അതെ അതെതെ
ഉം
അ ഒര് മാറ്റണ്ട്
ഉം ങ്ങളേതാ കൂടുതൽ യൂസെയ്യല്
ഞാൻ ചുരിദാറെന്നെണ്
ചുരിതാറെന്നെ നല്ല അടി അടി പൊളി അഭായകളൊക്കെണ്ട് അബായകള് പല മോഡല് പക്ഷേ ഇൻക്ക് സൈസ് കൊറവായതോണ്ട് പിന്നെ അബായകള് നമുക്ക് വിചാരിച്ച സെലക്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്ട്ക്കാൻ കയ്യില്ല നമുക്ക് ഏതാ വിചാരിച്ചത് നമുക്ക് കിട്ടൂല ഒപ്പത്തിനൊപ്പല്ലേ
ഉം ഉം ആ ഞാൻ തോനിം സിംമ്പിളാണ് ട് ക്കല് സിമ്പിളാകുമ്പോ ഞമ്മക്ക് എപ്പളും ഉപയോഗിക്കും ചെയ്യാ അങ്ങനെ അപൂർവ്വെ ള്ളു ക കേറിട്ക്കല്
ആ
സിമ്പിളാണ് ഇൻക്ക് താല്പര്യം ഉം
ആഹ് ന്നാ എപ്പഴും യൂസെയ്യാ അതാണയ്ന്റെ പ്രേത്യേകത
ആ
ഉം ന്ന്ട്ട് പാട്ടി വെയർ ഇട്ത്ത ഒരു തവണ ഇട്ടാ പിന്നെ നമ്മക്ക് വേറെ കല്യാണത്തിന് ഇടാൻ മടിയാവും അപ്പൊ പിന്നെ അതങ്ങനെ മാറ്റിയെക്കും പിന്നെ അട്ത്തേയ്മ്മക്ക് വേറെ പോണ്ടിയെരും അട്ത്ത ഡ്രസ്സ്‌മ്മക്കാല് ക്കെണ്ടിരും പിന്നെ ഏതും ഒന്ന് സിമ്പിളായാലും പ
തലേന്നൊക്കെ പോയാല് ഷോപ്പ് ഭയങ്കര തിക്കും തെര ക്കുവാവും പ്പൊ രണ്ടിസം കൊണ്ടൊക്കെ ഇട്ക്കണം ഉം പിന്നെല്ലാരും വെൽച്ചിട്ടൊക്കെ ഇട്ക്കാണ്ടാവൊള്ളു ർ
ആ അപ്പൊ തെരയാനും താക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ കാക്ഷ്ണ്ടാവും പക്ഷേ തെരയാൻ ബുദ്ധിമുട്ട ഒക്കെ വലിച്ചിട്ടാണ്ട് അവര് മടക്കി വെക്കാതെങ്ങ നിക്കുമ്പം എന്താലും നമ്മക്കേതാ നോക്കണ്ടെങ്കില ഒക്കാകെ കൊയഞ് കെടക്കേക്കാരം എല്ലാ ധനും അവർക്കും ഇൻട്രസ്റ്റ് അവരും എന്താണ് ഇൻട്രസ്റ്റ്ല്ലാതെങ്ങനെ മടിച്ച് കൊ അവര അവരും മയങ്ങീട്ടുണ്ടാകും എടുത്തു തരാനും ണ്ടാക്കാനൊക്കെ പക്ഷെ ഫുള്ള് ഓപ്പൺ ആയിരിക്കും കടകളൊക്കെ പിന്നെ ഉ ശി ദിനന്നൊക്കെ പെരുന്നാളുടെ തലേന്നൊക്കെ പന്ത്രണ്ട് ഒരുമണി രണ്ടിണി മൂന്നണി വരൊക്കെ അവർക്കുണ്ടോ ഷോപ്പ്‌ ഉള്ളാലൊക്കെ പിറ്റേന്നാണല്ലോ കാ കിടന്ന് ഒറങ്ങാതെ സാധാരണ അവരുടെ ചിലവൊക്ക കഴിഞ്ഞിട്ട് നിക്ക്‌ രണ്ടിസ് ദസം മൂന്ന് ദിവസം ഒക്കെ ഉറക്ക്‌ പോവും ഷോപ്പ് ഉള്ളവർക്കൊക്കെ
ഇപ്പൊ ഇടക്ക്‌ ഇങ്ങനെ മഴ മൂടലും മഴ അയനോടെയ അപ്പൊ ഓര് അവസാനം ഇനിയിപ്പോ ഷോപ്പിലേക്ക് പോം മഴ കൂടി കഴിഞ്ഞാൽ പിന്നെ പോകാനും ബുദ്ധിമുട്ടാവും മ് ഉം ഏത് ഷോപ്പക്ക് പോവാനാ താല്പര്യോ
അങ്ങനെന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ വസ്ത്രങ്ങൾക്ക് പിന്നെ നമുക്ക് സിം സിമ്പിൾ ആയിട്ടുള്ള വസ്ത്രോക്കെയാണ് വേണ്ടിയെ ഇപ്പ ഏത് ഷോപ്പും നമുക്ക് കി ചോദ്യ
ഉം അളവാ
പിന്നെ പോയാൽ പിന്നെ അഞ്ചാറ് കടകൾ കേറൽ നിർബന്ധമാണല്ലോ അത് നീ തൈക്കാതെ നമ്മളോവിടുന്ന് പോക ഉം അങ്ങനെ
ഉം
വസ്ത്രങ്ങൾ ഏറ്റം കംഫോർട്ട് ചുരിദാർന്നെ ട്ട് ഫോ അങ്ങനെ ഫ്രോക്ക് ഇറക്കുള്ള ഫ്രോക്കായിട്ടും എൻതന്നെ ഞാൻ അധികം യൂസ് ചെയ്യാറ്
കൊണ്ടൊവോ കുട്ടികക്കെടുക്കണേ കുട്ടിയോളെ കൊണ്ടോവോ
കുട്ടികക്ക്‌ കിട്ട ആഹ്‌ അവരെ കൊണ്ടവാഞ്ഞ ശരിയാവൂലല്ലോ അവർക്കിപ്പം അവർക്കൊത്ത സൈസിന് പറയം പറഞ്ഞെടുക്കണ്ടെ അല്ലെങ്കിൽ
ഉം
പക്ഷെ ചിലത് നമുക്ക് സൈസിനനുസരിച്ച് നമ്മൾ എന്ത്‌ ചെയ്യും തടിയുള്ളള്ള കുട്ടികളെക്കെണെങ്കിൽ എന്ത് ചും പാകായില്ല അവിടെ പോയിട്ട് നോക്കിന്നെ എടുക്കണം എങ്കിലേ ഒരു വഴി ഒള്ളു അപ്പൊ അത് ഒഴിഞ്ഞന്നെ പോണം മുറ്റത്തെ പണിയൊക്കെ തീർത്ത് കനെ ഒഴിങ്ങി പോണം ഡ്രസ്സ് സെലക്ട് ചെയ്യാനത് ഒരു നേരം പോ ഡ്രസ്സ് സെലക്ട്‌ ചെയ്യാൻ ഒരുങ്ങി നേരം പോകണത് അറിയില്ല പിന്നെ അതിന്റെ ഉള്ളക്കട് കേറിണ്ടെങ്കിൽ പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി ട്ട് സമയം പോകുന്ന അറിയന്നില്ല ഒരു ദിവസന്ന വേണം ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യണമെങ്കില്
പിന്നെ തോനെ നമ്മളെടുത്തിടുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആയതിടും
കൺഫ്യൂഷന പക്ഷെ ആദ്യം എടുത്ത് ഇടുന്ന അയ്ക്കാരം നമ്മള് എടുത്തു കൊണ്ടരാ ഫസ്റ്റ് എപ്പഴും പറയത് ആദ്യ കേപ്പ കണ്ടുപിടിച്ചാ അത് എടുക്കണം അതിനക്ക നമ്മൾ ലാസ്റ്റടുക്കും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണന്ന് പറയും
ആഹ്‌ അതെതെതെ
ഹൊ എപ്പഴും പറയുന്നൊരു കാര്യാണത് അല്ല ഫസ്റ്റ് നമ്മുക്ക് കണ്ണുതാവും പിന്നെ കണ് പിടിച്ചാലാണ് നമ്മൾ മറ്റത് പ്പ തിരയാ വന്തേല നമക്ക് മറ്റത് പിട് കൂല അതാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇനി ഏത് സംഗതിയാലും അങ്ങനെ തന്നെ
ഉം അതെ.
ങ്ങനെ
ഉം.
ഉം ശരി ഉ. പിന്നെന്താ അപ്പൊ ഒന്ന് പോയിട്ക്കാൻ പോവാം തയ്യാറാല്ലേ.
ഉം പോ പോണം ഇന്ഷാ അല്ലഹ്.
ഉം ഉം ഏതാലും നല്ല സെലക്ഷൻ കിട്ടട്ടെ. പെര്ന്നാളൊക്കെ എല്ലേ അടിച്ചു പൊളിക്കാ, ഉം ഉം മയിലാഞ്ചി ഒക്കെ വാങ്ങണ്ടേ. ഉം
ആഹ്‌ ഒക്കെ വാങ്ങണം ഫേൻസികളൊക്കെ വാങ്ങണം ഒരു സംഖ്യ അതിന് ഇണ്ടാവും. പെര്ന്നാളായ പിന്നെ ഒരു സംഖ്യ ണ്ടാവൂല്ലോ, അയ്ക്ക് സ്കൂൾ തൊറക്കലൊ ഒക്കെ ഒക്ക ഒര് സമയാണ്.
ആഹ്‌ അതാണ് അതൊക്കെ അയലെ പ്പൊക്കൊക്കേ കടേന്ന് വാങ്ല്ലേ ട്യൂബ് മയ്ലാഞ്ചി.
ഓഹ്‌ ഇപ്പ ഇപ്പൊ അങ്ങനെന്നെ ട്യൂബൊക്കെ അങ്ങനെ വാങ്ങലന്നേണല്ലോ. ഓക്കെ ന്നായിക്കോട്ടെ.
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ.